ഹെലോ കേൾക്ക്ന്ന്ണ്ടൊ?
ആഹ് കേൾക്കുന്നുണ്ട്.
ആ എന്ത എന്തൊക്കെ വിശേഷം.
നല്ല വിശേഷം.
ആഹ് ഇന്താ രാവിൽത്തെ പണികളൊക്കെ കഴിഞ്ഞോ? ഓഹ് ചായ കുടിച്ചു. ഹാ ചായ കുടിച്ചു. ഇഞ്ഞ് വാക്ക്യാെക്കെ. അഹ് ദോശേന്നു. പിന്നെ ദോശിം ചിക്കൻ കറി ഇണ്ടാക്കി കഴിച്ചു. അപ്പം മക്കളൊക്കെ മദ്രസ വിട്ട് വന്നപ്പോ ഓല കൂടെ അങ്ങട്ട് ഇരുന്നു. അഹ് അത് വരെ അങ്ങനെ നിന്ന്. ഇന്ന് പിന്നെ സ്കൂ കൂളൊന്നും ഇല്ലാത്തൊണ്ടെ. ആ അപ്പൊ പിന്നെ പെട്ടെന്നൊന്നും പണി തീർ ക്കാതെ അങ്ങനെ ആക്കം പോലെക്കെ എടുത്താ മതി വിചാരിച്ച് അങ്ങനെ എ ആഹ് എൻ ആഹ്.
ഒള്ളു ഞാന്
ആഹ് അതെ ഞാനത് ട്ട്ട്ടൂല്ല എന്നും തന്നല്ലെ പണി എന്നും ഒരേ ടൈ ടേബിൾ അങ്ങനെ പോവല്ലേ
മക്കളെ മദ്രസ്‌ക്കർണായിച്ച്ട്ട് കടന്നു
ആഹ് അതന്നെ അതന്നെ എല്ലോട്ത്തുള്ളേ ആഹ് മയിഎല്ലേ മയി എണീ ക്കാനും തോന്ന്ണില്ല അങ്ങനൊ ക്കപാടായിട്ട് ഞാ ഞാനും അങ്ങനെന്നെ മദ്രസ് ക്ക് മോളെ രാവിലെ പറഞ്ഞയ്ച്ചിട്ട് പിന്നെണ് എണീ ക്ക്ന്ന ഒമ്പേര ഓള് വന്നപ്പളാ എന്നേ ൻ്റെ ഷാണ് പോയി ദോശൊക്കെ ചുട്ട് എല്ലാരും കൂടെ ആ ചൂടോട്ക്കെ അങ്ങോട്ട് കയിച്ച് പക്ഷെ പക്ഷെ ദോശ പിന്നെ നേര്ത്തെ ചുട്ട് വെച്ചാല പ്പ ഒര് അയ്ൻ്റൊരു ടേസ്റ്റു ഉണ്ടാവുല അത് ചൂടാറ്യാൽ ആഹ് അപ്പൊ ആഹ് അപ്പൊ ഞാൻ അത് ചു പിന്നെ ചുട്ടാണ്ട് ഇങ്ങനെ ഓരോര്ത്തര്ക്ക് അങ്ങനെ കൊട് ത്തപ്പ എന്താന്ന്ട്ട് മക്കളെ പാട് ചെയ്യുന്ന്
ഇന്ന് നാലാള്
ആഹ് നലാണാ ഇത് വർ അഹാ അത് ശെരി മാഷാഅള്ളാ എന്താ വർക്കെയ്യുന്ന് എന്തേ വർകെയ്യ് ന്ന്ണ്ടോ ആ
മക്കളോ മക്കള് പഠിക്കാണേ ന്നാവല്ലേ ഇല്ല ഇല്ല ഇല്ല
ആഹ് എ മക്കളൊക്കെ എന്താ പഠിക്കുന്നേ
വല്യോള് ആറാം ക്ലാസ്സിലാ
ആഹ് പിന്നെ അതിന്റെ താഴെ ള്ളോലാണോ മൂന്നാള്
ആഹ് ആഹ് ആഹ് പിന്നെ മൂന്നാള് തായിം
ഏഹ് അത് ശെരി ആഹ് അതെ അതെ ഏതാലും ഞങ്ങളും അങ്ങനെ ത്തഞ്ച പെൺമക്കളാ ന്റെ വീട്ടില് ഞങ്ങളേ ഞ ഞ ഞാ വൽത് ൻ്റെ താഴെ നാല അനിയത്തേളാ പിന്നെ ഒ ഓ ഇ ആഹ് ഇ ഇപ്പൊ അതൊന്നു വിഷയംന്നല്ല ഇപ്പൊ പെൺകുടി ൻ്റെ അനിയ അനിയ ത്തേളൊകെ അങ്ങനെ ചോയ്ച്ച് ചോയിച്ച് ചോയ്ച്ച് ഇവർക്കായില്ല കല്യാണം കഴിക്കാ ഇവർക്കറ്റെ ആയിട്ടൂല്ല ന്ന് ട്ട് അങ്ങനെ കാണ് ണോൽ മൊത്തോം ഇണ്ടാക്കുന്നുണ്ടോ ഇണ്ടാക്കുന്നുണ്ടോ പറഞ്ഞി വെ ച്ചാ മതി പറഞ്ഞ് വെച്ചാ മതി അന്നൊക്കെ കൊറെ മുമ്പ് ക്കെ നമ്മക്ക് എല്ലാർക്കും ഒര് വർത്താനം ഏന്നു ഏ നഞ്ച് പെൺകുട്ടേൾ ന്ന് ള്ളെ ഇപ്പന്തായാലും ആഹ് ആഹ് അത് ആഹ് സ ത്യം ന്റെ ചെറിയ അനിയത്തി പ്രസവിച്ചപ്പോ ൻക്ക് ഇപ്പഴും ഓർമ്മണ്ട് അതും പെൺകുട്ടി ആയോ ന്ന് ചോയി ച്ച്ണ് ഒരോര്ത്തര് ആ ചെറുതായപ്പയെ ന്ന്ട്ട് അന്നൊക്കെ ഞങ്ങള് ഞങ്ങൾ കൊറേ കര്ഞ്ഞിനി ഞമ്മൾ ഒരു ആൺകുട്ടി ഇങ്ങനെ ആഗ്രഹിച്ചു നിക്കുമ്പോ പി ആഹ് അപ്പൊ അതും ആ പെൺകുട്ടി അന്നൊക്കെട്ടോ പിന്നെ അത് വിഷയല്ലാതായി ഞമ്മക്ക് ഇപ്പ അതൊന്നൊരു പ്രശ് നല്ല അപ്പം ആഹ് ഇൻക്ക് രണ്ടാളാണ് ൻക്ക് ഒരാ ഫസ്റ്റ് ൻ്റെ പിന്നെ ഫസ് റ്റ്ത്തേ ആകുട്ടിയെന് ഇങ്ങട്ട് വല്ലേ തേനി വൽക്കൊക്കെ ഉമ്മാക്കു എല്ലാർക്കു ആഹ് അതെ ആഹ് അതെ ആഹ് സത്യോ അതിന് ബ ങ്കര ഇതേനു ഓനെ ന്നല്ലർക്കും വല്ലേ തേര്ന്നു പിന്നെ ആ ചെറ് ച്ച രണ്ടാമത്തെ ഒന്നാം ക്ലാസ്സില് ആ പെൺകുട്ടി ഇന്ക്ക് പിന്നെ രണ്ടാളാണ് ഇങ്ങള് പിന്നെ എന്ത് ചെറ്ത് എത്രായി അപ്പൊ
ഓക്ക് രണ്ട് വയസ്സ്
ആഹ് രണ്ട് വയസ്സ് നിർത്തിയോ
സ്റ്റോക്ക് ആഹ് നിർത്തി നിർ നാല് കുട്ടികളായപ്പോ ചെറിയ കുട്ടിക്ക് ഓപ്പറേഷനായിരുന്നു
ആഹ് അപ്പ പിന്നെ ആ അതെ അതെ സിസേറിയൻ ആകുമ്പോ പിന്നെ എന്തേ പ്രശ്ന എന്തേ ഇണ്ടായിന്നോ
ആഹ് ഓളെ ചെറിയൊരു പ്രശ്നണ്ടായിനു
അസ്സ് എന്താ ചെയ്യുന്നേ
അസ്സ് സാതാ കൂലിപ്പണി മ് ആഹ് പോയിണ്ട് ആഹ് മഴായിട്ടൊക്കെ ഉണ്ട് ഒരു മഴ ആയാലൊക്കെ ഇണ്ട്
ആഹ് ഇവിടെ ഇങ്ങനെ പെയിന്റിം ങ്ങാണ് അപ്പോ മഴ ഉണ്ട് ഏത അപ്പൊ ഉള്ളിലാണ് പണി എന്നൊക്കെ പറഞ്ഞ് പോയിണെ എന്തായാലും അവിടെ എങ്ങനെ മഴണ്ടൊന്ന്
ഏഹ് പുറത്തക്ക ഇന്നലെ ഇന്നൊന്നും പിന്നെ പുറത്ത കറങ്ങാ
ആഹ് ആഹ് അതന്നെല്ലേ മു മുറ്റൊന്ന അടിക്കാള്ള ഒരു ത് കി
ഏഹ് ഞാൻ മുറ്റൊന്നു ഇപ്പ അടി മുറ്റൊന്നടിക്കലില്ല ഇപ്പൊ രണ്ടീസായി
ആഹ് അതന്നെ ഞാനും അങ്ങനെതന്നെ മുറ്റാണെങ്കിൽ ഒരു ദിവസം അടിക്കാൻന്നാല് എ ലയാണെ ങ്കിലോ നല്ലലോൺ ഇണ്ടാ അപ്പോ ഞാൻ ഇല്ലല്ലേ ആഹ് ഞാൻ ആ ഇവിടെ നല്ല മരണ്ടായിന് ഇപ്പ വെട്ടീന് ഏതായാലും എന്നാലും പിന്നെ അതിന്റെരു ഇതൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഒന്ന് ഇറങ്ങിയപ്പോ അപ്പോയേക്ക് പിന്നീം മഴ പെയ്തു അപ്പ ഞാൻ പിന്നെ ഇങ്ങോട്ട്ന്നെ ഇങ്ങോട്ട്ന്നെ പോന്ന് കേറി പോന്ന് ആഹ് എ ഉച്ചക്കൊക്കെ എന്താ ഇന്നട്ട്
ഉച്ചക്കൊക്ക് ചിക്കൻണ്ട് ഇന്നലത്തെ ചിക്കൻ ലേശം എടുത്തുവച്ചു ഞാൻ പൊരിക്കാന്
വെള്ളിയാഴ്ചത്തല്ലേ ഞാനും ഞാനും അങ്ങനെ തന്നെ ആഹ് ഞാനും അങ്ങനെ തന്നെ അതി
ക്കണം കെര്തി
ആഹ് അയ് ശരി മുരിങ്ങ എങ്ങനെ അവിടെണ്ടോ
ആഹ് മുരിങ്ങ ആഹ് ആഹ് ആഹ്
ആഹ് ആഹ് അത് കായ് ഉണ്ടാവൊ അയ്മല്
ഇല്ലേ സാധാ ഒരു കഴിക്കാത്തെ ഉം ഉം
ആരപ്പോ ഓള് എവ്ടെ ആഹ് എന്നാ പ്പോ പിന്നെ ആഹ് കൃഷി എന്തേ ഇണ്ടാക്കിണ്ടോ
എങ്ങനെ
കൃഷിയൊക്കെ ഇണ്ടാക്കലുണ്ടോ ചോയ്ക്ക
ഇല്ലേ കൃഷി ആങ്ങനെ കൃഷിയൊന്നും ഇണ്ടാ ഇന്നാലും ചെറുതായിട്ട് ഇത്ണ്ട് മറ്റേ കുമ്പളങ്ങനെ ആഹ് ആ കുമ്പളങ്ങ അത്ണ്ട് പിന്നെ ചീരണ്ട്
ആഹ് അങ്ങനത്തൊക്കെല്ലേ
ചെറുതായിട്ടുണ്ട് മഞ്ഞള് ചേമ്പ് അങ്ങനതൊക്കെ
മഞ്ഞളപ്പങ്ങനെ ഇങ്ങള് പൊടിപ്പിക്കല വീട്ടില്
ആഹ് ആഹ്
ആഹ് ശെരി മഞ്ഞൾ വീട്ടിലുണ്ടായാ നല്ല
ആഹ് നല്ലതാ ആണ്ടാവും നല്ല ഇത് കിട്ടും വെക്ഷെല്ലാ കിട്ടും നല്ലത് കിട്ടും ഉം ഉം ആഹ് നല്ലതാ അതൊക്കോ അതൊക്കോലപ്പ അങ്ങനെ ഇണ്ടാ ഞാനൊന്നറീല്ല എന്നാലോലപ്പങ്ങെനെ കുട്ടേള ഇപ്പ അങ്ങനെ ഇണ്ടാ
ആഹ് ആണ് ആണുങ്ങളൊക്ക ഒരുങ്ങണം അയ് ആഹ് അതെന്നെ ആ അയ്ന ച്ച്എന്തായാലും ആണുങ്ങള് തന്നെ വേണം പിന്നെ ഞാനങ്ങനെ തന്നെ ചെറുതായ്ട്ട് വയ്തനങ്ങ അങ്ങനെക്ക ഇണ്ടാക്കു അല്ലാതെ
അഹ് ആഹ് ആഹ്
വയ്തനങ്ങ നല്ലോം ഇണ്ടാകും മൊളക് പച്ചമൊളക് അത്പോലെ ആഹ് അങ്ങനത്തൊക്കെ ഇണ്ടാവും എല്ലാതെ ഈ തക്കാളി അങ്ങൻത്തൊന്നും വ അങ്ങനെ ഞമ്മക്ക് എട്ത് റം ഉപയോഗിക്കാൻ പറ്റ്ന്ന അങ്ങൻത്തെ രീതിലൊന്നും ഇണ്ടാവൂല പയറ് പയർ നോക്കണം ട്ടോ നോക്കിയാലെ ഇണ്ടാകൂ പക്ഷെ അഹ് ആഹ് ഞമ്മള് അയ് അഹ് അത് തെന്നെ അയ്ന്റെ മൊ അയ്ന്റെട്ത്ത് അങ്ങനെ നിന്ന് എല്ലൊം ഇങ്ങനാ ക്കി വെച്ചെ വളായ്ട്ടും എല്ലൊ ഇങ്ങനെ ഇട്ട് നം പിന്നെ മുരിങ്ങ ഒക്കെ ഇണ്ട് മുരിങ്ങ നല്ല ടേസ്റ്റാലേ ഇങ്ങക്ക് ഇഷ്
അഹ് ആഹ് മുരി നല്ല ഇഷ്ടാണ് മുരിങ്യിം ചിക്കം പൊരിം അതൊക്കെ ഇണ്ടായാ കു ട്ട്യാക്കും ഇഷ്ട ഇൻക്കു ഇഷ്ട എല്ലാര്ക്കു ഇഷ്ടാണ്
ആഹ് അതെന്നെ ഇന്റെ ഹസ്സിന് അങ്ങനെ ഭയങ്കര ഇഷ്ടാ മുരിങ്യാന്ന് പറഞ്ഞാല് ഇൻക്ക് പിന്നെ ഇഷ്ടം നല്ല ഞാന് ആദ്യ ഒന്നും അങ്ങനൊന്നും കയ്ക്കൂലേയ്നി ഇപ്പം പിന്നെ എഹ് അങ്ങനെ വിറ്റാമിൻ വിറ്റാമിന്റെ കൊറവ് അതൊക്കെ ആയോണ്ട് പിന്നെ കഴിക്കെന്നെ
കഴിക്ക്‌ണ്ടാവും ഉം ചീരെന്റെ ഇവടെ ചീരീം കുട്ട്യാക്ക്‌ നല്ല ഇഷ്ട പിന്നെ കുമ്പളങ്ങന്റെ എല താളിച്ചാലും അതൊക്കെ നല്ല രസാണല്ലേ
മ്പുണ്ടാവുലല്ലോ അപ്പ മക്കക്ക് ഇഷ്ടാണ് കഴിക്കാനും പറ്റും തന്നെ എരി ഇവടെ ചെറ്തിനങ്ങനെ എരിവ് പറ്റേ ഇല്ല ഓക്കീയാതി ചെറുപ്പയറ് ഇതുപോലത്തെക്കെ ആയ ഭയങ്കര ഇഷ്ടാ എന്ത അവ്ടെ ഭയങ്കര സൗണ്ട് മക്കളൊക്ക ഇണ്ടാവും ല്ലേ ഇന്ന്
കുട്ട്യാ കുടീല് ഇണ്ടായ പിന്നെ ഒച്ചിം ബുളിക്ക്‌ ഒര് ഇത്‌ ഇണ്ടാവുല്ലല്ലോ ഉം
ത്താളെന്താ പഠിക്കുന്നെ
ഓള് നാലാം ക്ലാസ്സില് മൂന്നാമത്തെ ഇപ്പ എൽ കെ ജി ചേർത്തിറ്റൊള്ളൂ ഒ
ഏഹ് അത് ശെരി ആഹ് അതെന്നെ അതേനെ എൽ കെ ജിലൊക്കെ ആവുമ്പൊ ഓലെ കൂടെന്നെ നി
ആഹ് ഓക്ക് ഭയങ്കര മടിയാണെയ് എയ്താനും പഠിച്ചാനൊക്കെ പർഞ്ഞാ ഒറക്കം വെരാ പയ്ച്ച എന്തെക്കെ പറയ്ന്നോക്കോണ്ടി ഇഹ്
ഇഞ് പ്പ കൊർച്ച് ഇപ്പ ഇഞ്ഞ് ഓല് അംഗൻവാടി പോയിന്യോ
ആഹ് ഓള് ഇവടെ എട്ത്ത് ഇണ്ടായ്നു അപ്പ അങ്ങനെ പോയ്നു ഇസ്കൂൾക്ക് പോകും അംഗനവാടിക്ക്‌ ആഹ് കൊർച്ചൊക്കെ അല്ലേ പോകാം നെ നീച്ചുമ്പ ഇങ്ങനെ പറയും സ്കൂൾക്ക് പോവൂല അങ്ങൻ നവാടിക്ക് പോവ് ല പിന്നെ മാറ്റി ക്കുളി റെഡിയായ
ആഹ് അതെന്നെ ആഹ് എന്നാലു അയ്നൊക്കെ നിന്നെരൊല്ലോ മറ്റേ പോണില്ലാന്ന് പറഞ്ഞ് കര് ച്ചിലായാല് അമ്മക്ക് ആകെ ബുദ്ധിമുട്ടാവും ആഹ്
ച്ചി ഓള്
ആവ് പിന്നെ മഴിം കൂടി ആവുമ്പോ മക്ക് ക്കക്ക് കുളിക്കാനും മടിയായിരിക്കും തണ്പ്പല്ലേ
ഇണ്ടാക്കി കൊട്ക്കലാ ചൂടള്ളല്ലെങ്കി കുളിച്ചൂല
ഇതന്നെ നൻച്ച് നടക്കൊള്ളൂ അല്ലെങ്കി ഒന്നും ഓലെ കിട്ടൂല പറഞ്ഞിട്ട് കാര്യോല്ല നല്ല തണുപ്പ് ഇന്നൊക്ക നല്ല തണ് പ്പ്ണ്ട്
ആഹ് ഉം ഹും ആണത് അല്ല വല്ല്യെ കുട്ട്യാളെ ആക്കീക്ക്ണെയ് വല്ല്യ കുട്ട്യാള് മദ്രസക്ക് പോവ്ണ്ട് ആഹ് വല്ല്യോള് അഞ്ചിലാണ് ആഹ് രാത്രി ഇണ്ട്. അഞ്ച് മുതല് രാത്രി ആഹ്.
അ ആഹ് അപ്പ എപ്പഴ വിട്കാ ഇങ്ങട്ട് ഒമ്പരെക്കെ ആവ്വോ?
ഏ അങ്ങനെ അപ്പൊ തൊടങ്ങലോ? ആറരക്ക് മദ്രസസ്കൂള് വിട് ഇവ്ടെ വന്നിട്ട് പെട്ടന്ന് പോകണ്ടി വരുല്ലേ.
ആ സ്കൂളിന്ന കൂളി എന്താ വണ്ടിണ്ട് ഞങ്ങടെ അതില് വണ്ടിണ്ട്.
ഏ ശരി മദ്രസക്ക് വണ്ടിയുണ്ടോ? അതെങ്ങനാണ് അങ്ങനെ ഉണ്ടായത് ദൂരെ ആണോ?
ഇല്ല്യ ടൗൺ ഏരിയയോണ്ടേ. എന്താ ആ എന്താ വണ്ടിയൊക്കെ നല്ലോള്ള
ആഹ ആ ആ അപ്പം ആ അപ്പൊ അങ്ങനെക്ക ഉണ്ടാക്കില്ലേ. അപ്പൊ മാസൊക്കെ എത്രയാ കൊടു
ഇരുന്നൂറ് രൂപ. ഒരു കുട്ടിക്ക്. ഉം എനിക്ക് രണ്ട് കുട്ടിയോള് പോവാന്ണ്ട് അങ്ങനെ നാന്നൂറ് രൂപ.
കൊടുക്കണ അല്ലേ. സ്കൂളിന്റെ വേറെ.
ഈ സ്കൂളത്തെ വേറെ. സ്കൂളത്ത ആ അവിടെ തന്നെയാണ് സ്കൂള്. മദ്രാസന്റെ അടുത്ത് തന്നെ സ്കൂള്. നയ്ക്ക് മുന്നൂറ്റൻപതാണ്.
അതെ അതെ അതന്നെ മാസം ലാസ്റ്റ് ആകുമ്പോഴേക്കുവെ ആണുങ്ങളോട്ടൊക്കെ ചോയി ആഹ് സത്യം കരണ്ടും ബിമ്പില്ലായിട്ടും എല്ലാ ഇതും ഇങ്ങോട്ട് വര്കല്ലേ ലാസ്റ്റ് ഗ്യാസും
എട ഇവേരോട് ചോയിക്കുമ്പോ ഇത് ഓർമയുണ്ടാവില്യ നമ്മിളിങ്ങനെ ചോയിക്കണല്ലിത്. അതിന് കൊടുക്കന് ഇതിന് കൊടുക്കാനന്ന് പറഞ്ഞിട്ട് ഓരെ പറഞ്ഞിട്ടും കാര്യല്ല നാട്ടിലുള്ള ജോലിയല്ലേ. അതന്നെ. ഓര്ക്ക് ആയിരം തൊള്ളായിരം ആഹ അതന്നെ അതന്നെ വേറെ വഴിയില്ല. അങ്ങനെയൊക്കെ തന്നെയാണല്ലൊടത്തു തെ അവസ്ഥ. ആ ഞാൻ വെച്ചേക്കാ. ഞാനിപ്പോ രണ്ടര വർഷമായി വേറെ പോന്നിട്ട്.
ആ ആ അപ്പൊ പിന്നെ അമ്മടെ ഇഷ്ടത്തിന് അങ്ങനെ
ഇവിടെ അടുത്ത് തന്നെയണേ.
ആ ന ഇഷ്ടത്തി അങ്ങനെ നീച്ചും പണിയെടുക്കുകയും ചെയ്യാം അവിടെ തറവാട്ട്
ആ അതി സത്യം. ആ എത്രയ കൊറയ പോന്നിട്ട്?
ആ ഞാൻ ഇവിടെ നി ഈ ഞാനും ഹസ്ബൻറ്റും ഇമ്മ മരിച്ചപ്പോ പിന്നെ അഞ്ച് വർഷായിട്ട് പെങ്ങളോറ്റക്കാ.
ആ ആ ആ അങ്ങനല്ലേ.
ആ ആ് ആ. ഇമ്മ ഇണ്ടായിനു ഞങ്ങളെ കൂടെ. ആ ഓക്കേ ഓക്കേ.
ആഹ